ഹലോ
ഹലോ
എങ്ങനെടാ സുഖല്ലേ?
ആഹ് അതേ അപ്പോ നമ്മക്ക് ചർച്ചേലേക്ക് കടക്കാം
ആടാ ഏഹ് അം അതാ ഫസ്റ്റന്നെ സുഖല്ലേ ചോയ്ച്ച് ആഹ് സുഖം തന്നല്ലേന്ന് ചോയിച്ചാ
ഓക്കേ ആം ഇമ്മള് ഇപ്പോ ഏഹ് ഉം
പറഞ്ഞോളൂ പറയെടാ
നമ്മള് ഏഹ് നാട്ടുംപൊറത്തൊക്കെ ഇങ്ങനേ ഓരോരുത്തരെ കാണുമ്പ നമ്മക്കിങ്ങനെ തോന്നും നമ്മളെത്ര ഭാഗ്യവാന്മാരാന്ന് കാരണം ഏഹ് ഉം പല ആൾക്കാരും പല രോഗങ്ങള് കൊണ്ട് ബുദ്ധിമുട്ടാണ് അപ്പോ ഇതിന്റെ പിന്നിലുള്ള കാരണം എന്താന്നന്വേഷിക്കുമ്പഴാണ് നമുക്ക് മനസ്സിലാവുന്നെ അം അവര് ഏഹ് ഉം ജീവിക്കുന്ന കാലത്ത് മീൻസ് ആദ്യത്തെ അവര് കൊറച്ച് വർഷങ്ങളില് അവരെന്തെയ്തിട്ടുണ്ടായിരുന്നു ദ കൊറേ അനാവശ്യമായിട്ടുള്ള ആഹാരങ്ങളും അതുപോലെ തന്നേ ഏഹ് വൃത്തി ഇല്ല്യാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് അവര് ജീവിച്ചിട്ടുണ്ടായിരുന്നത് പിത് കാരണായിട്ട് അവരുടെ ലൈഫില് കൊറേ പ്രോബ്ലംസ് വരേം ഏഹ് പിന്നേ അവരുടെ സമ്പത്തില് അവര് ഏഹ് അധ്വാനിച്ച്ണ്ടാക്കിയ സമ്പത്ത്ന്ന് പകുതി മുക്കാലും ഈയൊരു പ്രശ്നത്തിന് വേണ്ടീട്ട് ചെലവാക്കേണ്ട അവസ്ഥേണ് വന്നത്
ഉം ഉം
ഓ നമക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യെന്താന്ന് വെച്ചാല് ആഹ് നമ്മള് കഴിക്കുന്ന ആഹാരം നമ്മളേ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം നമ്മള് രാവിലെ മുതല് രാത്രി വരെ നമ്മള വായിലൂടെ ഉള്ളിലേ ക്ക് പ്രവേശിപ്പിക്കുന്ന ആഹ് ഒരു ആഹാരം എന്താണ് എന്നുള്ളൊരു കൃത്യമായ ബോധ്യം നമുക്ക്ണ്ടാവണം ഇല്ലെങ്കില് ഏഹ് ഉം നമ്മളിങ്ങനെ വലിച്ചു വാരി തിന്ന് ആണ്ന്ന്ണ്ടെങ്കില് നമുക്ക് കൊറേ കാലൊന്നും ജീവിക്കാൻ വേണ്ടീട്ട് കഴിഞ്ഞോളണംന്നില്ല
ഉം അത് ശരിയാണ് അതായത് ഇപ്പൊ നമ്മള് ഭക്ഷണം ഒരു നിയന്ത്രണുല്ല്യാതെ കഴിക്ക്ആണ് ന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാല് ഭക്ഷണം കഴിക്കും പോലെ ഔഷധം കഴിക്കേണ്ടി വരും അങ്ങനെരു ചൊല്ലുണ്ട്
ഉം അങ്ങനെ മരുന്ന് പോലെ ഭക്ഷണം കഴിച്ചില്ലെങ്കില്
ആഹ് പിന്നെ ആഹ് അത് തന്നെ മരുന്ന് പോലെ ഭക്ഷണം കഴിച്ചിട്ടില്ലാന്നുണ്ടെങ്കില് പിന്നെ ഭക്ഷണം പോലെ മരുന്ന് കഴിക്കേണ്ടി വരും
അതെ
ആഹ് നന്തണ്ട് പിന്നെ പറഞ്ഞാല് നമ്മുടെ പണ്ടത്തെ ആളുകൾ നോക്കാണ്ട് ഓല് കഴിക്കേണ്ടത് തന്നെ അത്യാവശ്യമുള്ളൊരു സംഭവമായിരുന്നു അവർക്ക് കഴിച്ചിരുന്നത് ഉദാഹരണം പറയയാണെന്നുണ്ടെങ്കിൽ നല്ല അത് നല്ല ന്യൂട്രിയൻസുള്ള നല്ല പ്രോട്ടീനുള്ള നല്ല ഭക്ഷണങ്ങളാണ് ഓര് കഴിച്ചന് നല്ല ഔഷധ ഗുണമുള്ള ഭക്ഷണങ്ങളായിനി ഇപ്പം പൂള ചക്ക അങ്ങനത്തൊക്കെ ഓരോ കപ്പ അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു ഓല് കഴിച്ചതന് അതുകൊണ്ടു തന്നെ നമ്മൾ കാണാൻ പറ്റിയ നമ്മളുടെ നാട്ടിലൊക്കെ ഉണ്ടാവും ചില പ്രായപ്പെട്ട പ്രായമായ മനുഷ്യന്മാര് ഉണ്ടാവും ശോഓല് ഇപ്പളും നടക്കുന്നു നടക്കുന്നു ഒക്കെ ഉണ്ടാവും പിന്നെ അന്നത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഒന്ന ഓരി ഇങ്ങനത്തെ ഭക്ഷണങ്ങളാണ് ഓര് കഴിച്ചിരുന്നത് പിന്നെ ഓര് നല്ലോണം എന്താണ് ജോലിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് ഓര് ചെയ്തിരുന്നത് ഇന്നത്തെ ആളുകൾ കാരാണം ഫുള് അധികം ഒരു കസാലയിലിരുന്നു കൊണ്ട് ജോലി ചെയ്യ അങ്ങനത്തെ ഒരു സംവിധാനത്തിലേക്ക് ഇന്നത്തെ മനുഷ്യന്മാരുടെ ജീവിത ശൈലി മാറിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇളകതെങ്ങ അനങ്ങാതെ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു രോഗം പ്രശ്നങ്ങള്ണ്ട് മാത്രല്ല വയർ ചാടുക ഷുഗർ വരിക പ്രഷർ വര അങ്ങനത്തെ കൊറേ പ്രശ്നങ്ങൾ ഇത് കാരണത്താലാണ് ഉണ്ടാവുന്നത്
അതൊന്ന് വ്യായാമം ഇല്ലാത്തത് ഇതിലൊരു ഘടകമാണ് അതിന് പുറമേ ഈ ആഹാരം എങ്ങനെ ഉണ്ടാക്കുന്ന എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ നോക്കണല്ലോ
ഉം ഉം അത്രെ
ആഹ് ഏഹ് പണ്ട് ഇണ്ടായിരുന്ന ആൾക്കാര് ഉം
ഈ ഫുള്ള് ഇതല്ലേ അൽഫാമ് മന്തി ഫുള്ളിങ്ങാനെ ഓയിലി ഐറ്റംസാണ് ഓയിലിന്ന് മാത്രഅല്ല ഒര് കരിക്കണ അതല്ലേ ഓയിലിട്ടാണ് ഇങ്ങോട്ട് ഇതാക്കണേ അപ്പോം ഇത് പറഞ്ഞാൽ
അതൊക്കെ പോട്ടെ അതും പോട്ടെ അതിന് പുറമേ ഈ ആ ഫല ഫല ഫല ഫാ എന്താ പറക ഫ ഫലങ്ങളാണെന്നുണ്ടെങ്കിലും പച്ചക്കറികളാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ അവര് കഴിക്കുന്നത് ഏഹ് രാസവളങ്ങൾ കെമിക്കലുകളൊക്കെ ചേർത്തിട്ടുള്ള സാനങ്ങളാണ് പണ്ട് കാലങ്ങൾ ഉണ്ടായിരുന്നവര് ഒക്കെന്ന് പറഞ്ഞാല് അവര് സ്വയം കൃഷി ചെയ്ത് അവരുടെ വീടുകൾക്കുള്ളിലുള്ള ഏഹ് പിന്നെ വേലികൾ ക്കുള്ളിൽ നിന്ന് തന്നെ അവര് കൃഷി ചെയ് ത് അതിൽന്ന് വിളവെടുത്തിട്ടായിരുന്നു ആഹ് അവര് ചെയ്തിട്ടുണ്ടായിരുന്നു
അധ്വാനിച്ച് ഉണ്ടാക്കി അത് കഴിക്കുന്നൊരു സ്വഭാവയിരുന്നു പണ്ടത്തെ ആളുകൾക്കുണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ ആളുകൾ പറഞ്ഞാല് ഫുള്ള് പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് കയറ്റു മതി എറക്കു മതി ഇങ്ങനത്തെ സംഭണ് ഇങ്ങനത്തെ സംഭവത്ത് ഇവിടുന്ന് അങ്ങോട്ട് കയറ്റുമതിയാണെങ്കിൽ തന്നെ ഏറ്റോം നല്ല സാനങ്ങളാണ് നല്ലത് മീൻസ് അതിലും കൊറെ രാസവളും അങ്ങൻത്തെ ഇതൊക്കെ ചേർത്തിട്ട് ഉണ്ടാവും. അതാണ് ഇവ്ട്ന്നങ്ങട്ട് കയറ്റുമതിയായിട്ടെറ്ക്ക്ണെ എന്നട്ട് അവടെ നിന്നും ഉള്ള ലോക്കലായിട്ട്ള്ള പറ്റ മോശപ്പെട്ട നല്ല സാധനങ്ങളാണ് മോശായ സാധനങ്ങളാണ് ഇങ്ങട്ട് എറക്കുമതി വര്നെ. എട്ടീ എറക്കുമതി ചെയ്യപ്പെട്ണ ഈ സാനാണ് നമ്മള് കഴിക്ക്ണെ. പണ്ടത്തെ കാലത്തൊക്കെ എല്ലാരെ വീട്ട്ലും കൃഷി ഇണ്ടാകു ആയിരുന്നു. ആളുകള് ആഹ് കൃഷി ചെയ്യുമ്പൊതന്നെ ഒരു വ്യായാമണ്ട് അതൊന്ന് എന്നട്ടത് ഉം അതിനിങ്ങനെ നോക്കി നട ക്കുമ്പൊ അയ്ന് വീണ്ടും വള ഇട്ട് കൊട്ക്കാതാക അപ്പളൊക്കെന്ന് ഓലെ ശരീരെളകും അപ്പള്ളൊര് വ്യായാമണ്ട് അത് കയ്ഞ്ഞ്ട്ട് ഈ ഒരു നല്ല നല്ല ഒന്നുല്ലാത്ത ചേർക്കാത്തതാണ് ഇന്ന് പർഞ്ഞാല് ചേലെ സ്ഥലങ്ങള്പ്പോ അമ്മളെ നാടിന്റെ പൊറത്തേക്ക് പോകുന്ന വ വളരെ ഏക്കർ കണക്കിന് കൃഷിണ്ടാവും പക്ഷെ ഈ കൃഷില് മൊ ത്തം വര് രാസവളം അടിക്കാനായിട്ട് നാലാ നാല് പണിക്കാരെ വെക്കാണ്. ഓലെ പർഞ്ഞ്ട്ടും കാര്യഇല്ല ഓലെ ലക്ഷ ന്ന് പർഞ്ഞ്ക്കാണെങ്കി അത് ലാഭാണ് ഈ ലാഭം കിട്ടണന്ന്ണ്ടെങ്കി ഇങ്ങനെ ചെയ്യണം മറ്റത് ഏഹ് കിളികളും, പക്ഷികളും വന്ന് ഇതൊക്കെ തിന്ന് പോവ അപ്പത് നഷ്ടപ്പെടും അതാണ്.
ഉം പിന്നെ നമ്മള് ഏഹ് വേറൊരു പ്രശ്നം കാണുന്നത് എന്താ വെച്ചാല്. ഇന്നിപ്പോ ഓഫീസ് വർക്ക്കള് അതുപോലത്തെ നമുക്ക് കസേരയിൽ ഇരുന്നു കൊണ്ടുള്ള ജോലിയാണ് കൂടുതലു ഉള്ളത് കാരണം ടെക്നോളജി വളർന്നു.
ആളുകൾക്കൊരു താല്പ പര്യന്ന് പറഞ്ഞാല് ഒര് ഓഫീസിൽ പോയിര്ന്ന് എന്നിട്ടവിടൊര് കസാലയിലിര്ന്ന് ഒരു മറ്റേ കസാലണ്ടല്ലോ ആ കറങ്ങുന്ന കസാലക്കയായാല് - കൊറച്ച് സെറ്റപ്പായി പിന്നെ അയില് ആഹ് അയ്ലൊരു എ സി ആയി എന്നിട്ട് എനിക്കൊരു മാസത്തിലൊര്- അരലക്ഷം രൂപേൻ്റെടുത്തോളം സാലറി ശമ്പളൊക്കെ കി ഞാനാണ് അടിപൊളി അത് ഒന്ന് പിന്നെ പണ്ടത്തെ കാലത്ത്- ത്തെ ആളുകള് ഈ- സ്വന്തം വാഹനം കാറ് ബൈക്ക് ഇങ്ങനത്തെ സാനങ്ങളൊക്കെ ഉപയോഗിക്കുകന്നുള്ളത് വളരെ കൊറവായി ഓലൊക്കെ ഈ അധികവും എന്ത് യൂസെയ്യലായിരുന്നുണ്ടായിന്നെ. നടന്നു പോകുകന്നൊക്കെയുള്ള ഒരു സംവിധാനമായിരുന്നു മുമ്പുണ്ടായിരുന്നെ അപ്പോ ഓൽക്കീ- അങ്ങനെ ഒര് വ്യായാമണ്ടായിനി. ഇന്നത്തെ പറഞ്ഞാല്-
കാര്യങ്ങളൊക്കെ ചെയുമ്പോതന്നെ അത്യാവിശ്യം അധ്വാനവും ആ പിന്നെ വ്യായാമൊക്കെ ഓൽക്ക് കിട്ടുന്നുണ്ട്
ഇന്ന് പറഞ്ഞാല് വീട്ടിന്റെ മു വീട്ടിന്റെ സ്റ്റെപ്പിന്റെ മുമ്പില് - ക്ക് നേരെ എന്ത് വരുവാണ് കാർ വരും.
ഓഫീസിന്റെ മുമ്പ് ഒരു സ്റ്റെപ്പ് മേലെ എറങ്ങും അവിടുന്ന് ഓഫീസ് കേറും- തലേല് ഇരിക്കും ഇതാണിപ്പോ ഒരു മനുഷ്യന്റെ-
ഇതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ കഴിയും ഈ പ്രശ്നത്തിന്- ഇന്ന് ഈ കാലഘട്ടത്തില് ഈ പ്രശ്നങ്ങളൊക്കെ നേരിട്ടോണ്ടിരിക്കുന്ന ഒരവസ്ഥയില് നമുക്ക്-
ഉം ഇതിന് പരിഹരിക്കാനും ഒരുപാട് മാർഗവുണ്ട് ഒന്നാമത്തെ മാർഗം - പറയാണെങ്കി വളരെ സിമ്പിളാണ് ഒന്നാമത്- ഇപ്പം ഇപ്പൊ ഒര് ട്രെൻഡായി വരിയുണ്ടായി അങ്ങനെല്ല നമ്മടെ ഈ ഒരു- ഇരുപത് ഈ ഒരു ജനറേഷനിലൊക്കെ- ഒക്കെ നമ്മള്ടെ കൊറേ ആളുകള് കണ്ടിട്ടുണ്ടാവും ജിമ്മിന് പോകുന്നതായിട്ടുള്ള അപ്പൊ അങ്ങനെ ഒരു ഇപ്പത്തെ ആളുകളുടെ ഒരു-
ജിമ്മിന് പോണന്ന് ഒരി ഇന്റെ ഒരു അഭിപ്രായത്തില് ജിമ്മിന് പോണന്ന് യാതൊരു നിർബ കാരണം ജിം എന്നുള്ളത് ഓപ്ഷനാണ് നിങ്ങള് പറഞ്ഞ പോലെ ഒരു ഓപ്ഷനാണ്. ചെലരിങ്ങനെ പറയുന്ന കേൾക്കാം ജിമ്മിന് പോയിട്ടില്ലെങ്കിൽ അവൻ സീറോ ആണ് ആ ഒരു- രീതിലൊന്നും ഞാൻ പറയില്ല കാരണം ജിമ്മ് എന്നുള്ളത് പിന്നെ- പല ആൾക്കാരും പല ആവശ്യങ്ങൾ- വേണ്ടിട്ടാണ് ജിമ്മിലോട്ട് വരുന്നത് എല്ലാരും ഇപ്പം മസില്- സെറ്റാക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടയിരിക്കൂല വരുന്നത്. ഇപ്പോ ചെലർക്ക് ഇപ്പോ പ്രമേഹത്തിന്റെ രോഗികള് ഡോ ഡോക്ടർ നിർദ്ദേശിക്കുന്നത് പ്രകാരം ജിമ്മിലോട്ട് വരുന്നവരുണ്ടാകാം. ആ അതൊക്കെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗായിട്ട് അവര്- നിർബന്ധിതരാവാണ് അപ്പോ ഇതിനുള്ള പരിഹാരം നമ്മള് ചെയ്യേണ്ടത്- ആഹ് പരിഹാരം എന്താന്ന് വെച്ചാല്
പരിഹാരം എന്നുള്ള നിലക്കല്ലേ അതിന്നെന്നെ ഒരു ട്രെൻഡ് ആയി വരുമ്പോ അതിലൂടെ അങ്ങനെങ്കിലും ആളുകള് എന്തിലേക്ക്- എത്തണ്ട് വ്യായാമത്തിലേക്ക് എത്തണ്ട്.
ഓക്കെ പക്ഷേ നമ്മള് ജിമ്മ് എന്ന് പറയുമ്പോ ഒരു പ്രശ്നം- ണണ്ട് ജിമ്മ് പറയുമ്പോ ആഹ് സ്വാഭാവികമായിട്ടും- ഏ പിന്നെ വലിയ തടിയൊന്നുല്ലാത്ത മെലിഞ്ഞ കൊറച്ചൊക്കെ- കിന്നി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരാദ്യത്തില് ഫസ്റ്റന്നെ പറയും ഞാൻ ജിമ്മി പോണ്ടാവിശ്യല്ലല്ലോ. ആ അല്ലെങ്കില് അങ്ങനത്തെ ചിന്താഗതിയായിരിക്കും അവർക്ക് ആദ്യണ്ടാവാ അപ്പോ
അത് തീർത്തും അങ്ങനെല്ല തെറ്റാണ് കാരണം ജിമ്മ് പർഞ്ഞാല് തടി കൊറക്കാ എന്നുള്ളല്ല അങ്ങനാണെങ്കി പിന്നെ വെയ്റ്റ് ലോസ് സെന്റർ തുടങ്ങിയാ പോരെ. തടികൊറക്കാ അല്ലെങ്കില് ഇതാക്കാന്നല്ല ജിമ്മിൻ്റെ ലക്ഷ്യം. ജിമ്മിൻ്റെ ലക്ഷ്യംന്ന് പർഞ്ഞാൽ ഒന്നെളകി ശരീരത്തിന് ഒരു പവർ കൊടുക്കുക, മസിൽസിനൊക്കെ ഒന്നൊരിത് കൊടുക്കാ. അതിപ്പോ തടിച്ചാക്കാവുമ്പൊ കൊർച്ച് കൂടുതല് ചെയ്യണ്ടി വരും, അയാളെ ശരീരത്തിള്ള സാനം എർങ്ങി പോയിട്ട് വാണം, അയാളുടെ മസിലുകളൊക്കെ ഒന്ന് ഒർച്ച് വരാൻ മറ്റേ ആൾടെന്ന് പറയുമ്പോ അല്ലാതെ തന്നെ അയാൾത് അത് ഓക്കെയാണ് അയാൾക്കീ കൊറക്കണ്ടാവിശ്യല്ല്യ. പക്ഷേ ഇള്ളതൊന്ന് ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അപ്പതിനുള്ള അൻസര്ച്ചുള്ള കാര്യങ്ങളാണ് ആളുകള് നൽക ഓൽക്ക്. അതൊര്
ഉം അപ്പോ ഏഹ് പ്രശ് നന്താന്ന് വെച്ചാല് ഇപ്പോ മെയ്നായിട്ട് നമ്മള് ഇന്നത്തെ കാലഘട്ടത്തില് സമയാണ് ഏറ്റവും മൈൻ ടൈമാണ് ഇപ്പോ ജിമ്മ്ന്ന് പർഞ്ഞാൽ നമ്മളെ വീട്ടിനടു- ത്തൊക്കെ ഇണ്ടാവാണെങ്കില് ഓക്കെ നമുക്ക് കംഫർട്ടബിളായി പോയി ചെയ്ത് വരാനൊക്കെ ഇഞ്ഞ് അഥവാ ദൂരത്തുന്നാണെന്നുണ്ടെങ്കിൽ പലർക്കും പല എസ്ക്യൂസ് കണ്ടുപിടിക്കാൻ അവരൊരു എസ്ക്യൂസ് കി കിട്ടാൻ വേണ്ടിട്ട് കാത്തിരിക്കായിരിക്കും. അപ്പോ പറയും ആഹ് എന്റെ ജിമ്മ് കൊർച്ച് ദൂരത്താണ്. ആ അപ്പോ നമുക്ക് പറഞ്ഞ് കൊടു
ഇങ്ങനെ പറയാറ്ണ്ട് എന്ത് ഏറ്റവും ലാഭള്ളൊരു പരിപാടിയാണ് ഈ ജിമ്മ് കാരണം പ്രത്യേകിച്ച് ഈ ജനുവരിനോട് അടുപ്പിച്ചാണ്ടക്കെ എന്താവാ ജിമ്മ് തൊടങ്ങുക, അപ്പാളുകളെന്താവും ജനുവരി ഇന്ന് മുതൽ ഞാൻ ജിമ്മിന് പോവാർഞ്ഞാണ്ട് ഒരു നൂറാളുകള് വന്ന് ജോയിൻ ചെയ്താല് അതില് ഫസ്റ്റ് മാസം കംപ്ലീറ്റ് ആക്കുക ഒരു ഇരുപത് ആളുകളേക്കും. അടുത്ത മാസത്തേക്ക് കംപ്ലീറ്റെയ്യ ഒരു പത്താളുകളേക്കും. പിറ്റത്തെ മാസ്ത്തേക്ക്ണ്ടാവ ഒരു പത്താള്കള് അങ്ങനെ കൺസിസ് ആഹ് ആ ഒരു തുടരെ പോകുന്ന ആളുകള് വളരെ കൊറവാണ്, അതൊരു യാഥാർ ഥ്യം ആണ്. അത് ശരിയാണ് എല്ലെങ്കില് പിന്നെ മ്മളെന്തെയ്യണം ഈ ഒരു പൊതുവേള്ളൊരു കാ ഒരു പുതിയൊര് സംഭവംന്ന്ള്ള നെൽക്ക് തൊട്ങ്ങാ നാട്ടിലെന്നെ എല്ലാരും നാളെ രാവിൽതന്നെ എഴുന്നേൽക്ക്ന്ന്, ന്നട്ട്ങ്ങൻത്തൊര് സംഭവത്തിലേക്ക് ആളുകൾ മൊത്തത്തിൽ ഈയൊര് ബിസിനസ്ന്ന്ള്ള നെൽക്കല്ലാതെ വന്നാലൊക്കെ ഉം
ഈ വീട്ടി തന്നെ നമുക്ക് സിമ്പിളായിട്ടൊരു മാറ്റ് വിരിച്ച് അതില് കെടന്ന് സിമ്പിളായി ചെയ്യുന്ന ഇപ്പൊ ഓൺലൈനായിട്ടന്നെ ഇഷ്ടം പോലെ പരിപാടികളുണ്ട്
ആഹ് അങ്ങനണ്ട് ആപ്പുകളൊക്കെണ്ടല്ലോ ആപ്പുകളെന്നെണ്ടല്ലോ ആഹ് യൂസെയ്ത് അല്ലെങ്കി പിന്നെ ഒരു ഇപ്പോ ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നാതി അതായത് മൊബൈൽ ഫോണ്ന്ന്ള്ള ഇന്നത്തെ ഒരു വ്യക്തിക്കും ഒഴിച്ച് കൂടാൻപറ്റാത്ത സംഭവമാണല്ലോ അപ്പോ ന്ത്യ്യ ഒരു അമ്മള് ഒരു പുതുതായിട്ട് ഒരു ആപ്പ് ബിൽഡ് ചെയ്യുക എങ്ങനെന്ന് വെച്ചാല് ആ ആപ്പ് രാവിലെ ഒരാള് നീച്ച് ആ വർക്കുകള് കൃത്യായിട്ട് ചെയ്ത് നേ ശേഷമേ ഇയാക്ക് ഫോണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു രീതിയിലൊക്കെ സെറ്റ് റ്റ് ചെയ്താല് സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നാല് കോറച്ചു മടിങ്ങള് പറഞ്ഞ രീതിയില് വീട്ടുന്നൊക്കെള്ള സെറ്റപ്പില് ഇ ചെയ്യാൻ പറ്റും ന്ന ഇൻനക്കോന്ന്ണേ
ഓ നമുക്ക് ട ഏ സമയ സമയായോ
ആഹ് ആഹ് ആ